ഹലോ
കേൾക്കില്ലേ?
ഹലോ
കേൾക്കില്ലേ
കേൾക്ക്ണില്ല്യാ?
ആ ണ്ട് ണ്ട്
ഓ ണ്ട് ആ കേൾക്ണ്ട്. ആ പറി ആ പ്പ കേൾക്ക്‌ണ്ട് റെഡി ആയി റെഡി ആയി ആ. വിശേഷങ്ങ എന്താ? ല്ലത് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാ ണ് ഇപ്പൊ. ഓ ഭക്ഷണം കഴിച്ചു.
കെട്ക്കാനായിട്ടില്ലേ? കെടക്കാനാ
ഇല്ല ആവണേള്ളൂ പാത്രം കഴുകാണ്ട് ഇങ്ങനെ ഓരോ ജോലികളൊക്കെ കിടക്ക രാത്രി ആയില്ലേ ഒക്കടുത്ത് ഒക്കെല്ലാ രാ അടുക്കളെല്ലോ റെഡിയക്കി വെക്കാഞ്ഞാ അടുക്കളേക്ക് പിന്നെ രാവിലേക്ക് കേറാൻ തോന്നൂല ഉ പിന്നെക്കെ ക്ലീൻ ആക്കിട്ട് ആ ആ സ്പെഷ്യല ആയിട്ടിന്ന് ആ ഫ്രൈഡേ അല്ലെർന്നോ ഇന്ന് ചിക്കനൊക്കെ വാങ്ങി ഇണ്ടാക്കിരുന്നു ചിക്കൻ ഒക്കെ ഉണ്ടാക്കീര്ന്നു ഉം പിന്നെ ഇങ്ങ നിങ്ങളെ വർത്താനൊക്കെ എന്താ
അ ഇവടിം അങ്ങന തന്നെയാണ് വെള്ളിയും ആകുമ്പോ പിന്നെ എന്തേലുമൊക്കെണ്ടാവും ഉ വെള്ളിയാഴ്ച പിന്നെല്ലാ ആഴ്ചയിലുണ്ടാവും സ്പെഷ്യലായിട്ട് അങ്ങല്ല ഉച്ച കണ്ടയ്നി അത്രന്നെ പിന്നെ ഇന്നലിം മിനിയാന്നൊക്കെ ഉം ബിരിയാണി ഒക്കെ ഉണ്ടായപ്പ പിന്നെ ഇന്ന് കാര്യമായിട്ട് ഒന്നും ഇണ്ടാകീല കൊറേ പരുപാടി ഇണ്ടായിനെ അങ്ങനെ
ചിക്കൻ എങ്ങനെ വെക്കല്ല് നിങ്ങള്
ഞാൻ വെള്ളം ഇല്ലാതെ വെക്കല് ഈ പൊരിക്കൽ ഒക്കെ അങ്ങനെ കുട്യോൾക് പട്ടിയൊള്ളു ഇന്ന് അങ്ങനെ വെച്ചില്ല ഇന്ന് കറി ആക്കി വെച്ഛ് പെട്ടന്ന് പണി തീർത്ത കൊറച്ചു വേറെ പണികൾ ഒക്കെ ഇണ്ടായിനെ ഞാൻ പെട്ടന്ന് തീർത്തത് ആണ് എളുപ്പപ്പണി നോക്കി അങ്ങനെ ചെയ്തു
ആ എല്ലാർക്കും ഇഷ്
ആ ചിക്കൻ കൊഴപ്പം ഒന്നും ഇല്ല ഇഷ്ട ഒക്കെ തന്ന പക്ഷെ അധികം ഇവടെ ബീഫെ വാങ്ങൽ ഉള്ളു ചിക്കൻ ആമ്പോ കുട്ട്യോൾക്ക് പൊരിക്കണം പിന്നെ ബീഫ് ആവുമ്പോ എല്ലാർക്കും ചെയ്യും പിന്നെ അതികം അതാ വാങ്ങല്ല്
ചിക്കൻ പറ്റാത്ത കുട്ടികൾ ഇണ്ടാ ആ ചിക്കൻ പറ്റാത്ത കുട്ടികൾ ഇണ്ടാവില്ല പക്ഷെ ബീഫ്
ആ ഉം ഇവടെ അങ്ങനെ ചെയ്തയ അതുകൊണ്ട് അപ്പൊ ഒന്നും ഇല്ല അതികം അതെ വാങ്ങൽ ഒള്ളു
ആ അ അ അങ്ങനെ ആണെങ്കിൽ ഒള്ള ഇപ്പോ ഈ പെരുനാൾ ഒക്കെ സമയത്ത് എല്ലാർക്കുണ്ടാവു ബീഫ് ഒക്കെ ഇഷ്ടം പോലെ അധികം വീട്ടിലും ഇണ്ടാവൊല്ലോ ആ അ പിന്നെര് വെറൈറ്റി ആകീട്ട് ചിക്കനോ ബീ ഹ് മീനോ ക്കെ വാങ്ങും
ആ അപ്പംമ്മ പല ഐറ്റംങ്ങമ്മക് യൂട്യൂബ് സെർച്ച്‌ ചെയ്‌താല് കി ട്ടൊല്ലോ പല ഐറ്റം ഉം ബീഫോണ്ട് അല്ലാ ബീഫോണ്ടാണെങ്കിലും ചിക്കൻ കൊണ്ടാണ് പല ഐറ്റംസും കാണാം ഇൻക്ക് കാണും അല്ലതില് കാണൂല്ലാറിയുമ്പളെ
അമ്മളെ ഭക്ഷണം ഇണ്ടാക്കുമ്പ നെലവെ ആ ഭക്ഷണം ഇണ്ടാക്കുമ്പ വെ ഇതൊക്കെ ഞമ്മക്ക് സെലക്‌ടെയ്യാ അങ്ങനെയാവുമ്പഴെ ഉം യൂ രൂപോക്കിയിട്ടാണൊ ഭക്ഷണൊക്കെ ഇണ്ടാക്കാ
അല്ല അങ്ങനെയൊക്കെ ഇണ്ടാ ഇണ്ടായിനി ഇപ്പം പിന്നെ വല്ലാതെ അങ്ങനെ നോക്കല്ലൊന്നുല്ല. ഇപ്പ പിന്നെ കൊറ്ച്ച് ടൈമ് കൊറ്ച്ച് ഇതാണ് എന്താച്ചാല് ഓരൊ വർക്കുകള് ഇണ്ടാവുമ്പോ പിന്നെ വല്ലാതയിമ്മക്ക് നോക്കലില്ല ഫുഡിന്റെ കാര്യത്ത്മ്മക്ക് എള്പ്പല്ലെയൊക്കെ എന്തേലൊക്ക് ഇണ്ടാ
ഉം ഇന്ക്കിഷ്ടല്ലാട്ടോ യൂട്യൂബോക്കി ഭക്ഷണ ഇണ്ടാ ന്ന് ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല
മ്മ് അല്ല ചിലര് അധികം ഇപ്പൊ ഈ യൂട്യൂബ് ഓണാ നോക്കിക്കും ഇങ്ങട്ട് അയില് നോക്കി കാണ്ട് ഓരോന്ന് ഓരോന്ന് പല പേരുകളും ഉണ്ടാവും ചെയ്യും ഒക്കെ ചിക്കൻ നാണെങ്കിലോ
ആ ആ എന്നുവെച്ചാല് നമ്മള് സധ സാധാരണ വീട്ടിൽ സാധാരണ ഉണ്ടാക്കി പോര്ണ ആ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് അ അതെ അതര നോക്കുമ്പോ എന്താ വെച്ചാ എന്തെിലൊക്കെ കൂടിപ്പോ എണ്ണ കൂടുതലായിരിക്കും അല്ലെങ്ക വേറെ വലേ ഫുഡ് ഫുഡ്ട്ട് ഫുഡിന് നമ്മൾ ചേർക്കണ ഓരോ ഐറ്റംസ് ഒക്കെ ഇടേണ്ടി വരും പക്ഷെ അതൊന്നും കേടുണ്ടാവില്ല എന്നാലും അങ്ങനെയല്ലല്ലോ അനുവദനീയമായിട്ടുള്ള ഫുഡ് ഐറ്റം ആഹ അതാണ് വീട്ടിൽന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി ആ രുചി വേറെ തന്നെയാണ് പുറത്തുന്ന്ച്ചരി നമുക്ക് എല്ലാ ദിവസവും ഇ പുറത്ത്ന്ന് വാങ്ങ കഴിക്ക എപ്പോഴെങ്കിലുംൊക്കെ ഒരു പിന്നെ ഇതിന് വേണ്ടീട്ടൊക്കെ ആണെങ്കിറ പന്ന് വാങ്ങിയങ്ങനെ കഴിക്കല്ലാതെ മക്കളൊക്കെ ആട്ട് ഒറങ്ങ്യ
ഇല്ലല്ല ർങ്ങമ്മോ
ആഹ
എന്നിട്ട് സ്കൂളന്ന്റന്നല്ലേ
ആ
മറ്റതില് ഉ ഇല സ്കൂളൊന്നുംല്ലാത്ത പുന്നുണ്ടെങ്കില ഒന്നും ഉണ്ടാവൂില്ലേ
ഉ വെക്കേഷൻ ആകുമ്പോ പിന്ന ഫുൾടൈ പകല് അങ്ങനെ ണ്ട ഇപ്പോ രാവില പോയാ പിന്നെ വൈകുന്നേ ല്ലേടെ സ്കൂ അവർക്ക് സ്കൂളൊക്കെ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കാറുണ്ട്പ്പ ആ
ഞാനത് മനസ്സില
ഉ ഭക്ഷണം വീട്ടിൽന്ന് കൊണ്ടുപോയിയ ആഹ ആഹ ഭക്ഷണം വീട്ടിൽന്ന് കൊണ്ട്പോ
കൊണ്ടു പോകും ഒരാള അടുന്ന് വാിക്കാ എന്ത് പിെ വള്ളാഴ്ചയതുകൊണ്ട്ന്ന ടൈം ഉണ്ടാവോ കൊണ്ടപോയി അവിടെ ഇപ്പോ സ്കൂള ഉള്ളതുകൊണ്ടേ ആ അവിടെ വരു വാങ്ങേണ്ടി പിന്നെ എന്താ ടൈം ഉണ്ടാവില്ലന്ന്റിഞ്ഞക്കോണ്ടേ
അ ശരി
അങ്ങനെ ചെയ്തു
പിന്നെ നല്ല സ്കൂളന്ന് വാങ്ങി കഴിക്കണക്ക് നല്ല ഫുഡ് കഴക്കാ
ആ അതെ ചൂടക്ക കഴ ബക്കും ചെയ്യൻറ്റം രാവിലവിടുന്ന് കൊടുത്തേക്ക്പോളേ പിന്നെ
ആ ചൂടുള്ള ഭക്ഷണം കിട്ടും ചെയ്യും ഉം ആ പിന്നെ എന്നും കടല പയറ് അങ്ങനത്തൊന്നും അവർക്ക് പറ്റൂല
എപ്പളെ ഉണ്ടാവുള്ളൂ സ്കൂളിൽ അപ്പ ഇവിടന്നലെ പറഞ്ഞയ്ട്ടിനി ഇന്നലെ ആ ഇബടെ സ്കൂളില് എന്താ ഇതാണ് ചിക്കൻ കടായിൻ്റെ പോലെ വെച്ചതതും പിന്നെ എന്താ സാമ്പാറോ ഒക്കെ പറഞ്ഞെ പിന്നെ അതുപലെ ഉപ്പേരികള് അതൊക്കെ ഉണ്ട് അ
ആ ഇവിടെ ഇവിടെ എന്റെ മോന്റെ സ്കൂലില് ഇന്നലെ ഇന്നലെ- ക്ക് പായസം ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് പായസം ഉണ്ടായിരുന്നു മ് പിന്നെ മിനിയാന് ചിറ്റൻ കബ്സ ആയിരുന്നു സാധാരണാന് പിന്നെ ആദ്യൊക്കെ സ്കു ആ വെറൈറ്റി ആ അതാണ് അങ്ങനെ വേറെ വേറെ വെറൈറ്റീസ് ഇങ്ങനെ കൊടുക്കുമ്പൊ- കുട്ടികക്ക് ഇഷ്ടാവും അല്ലാതെ എന്നിപ്പം ഒരു പോലെ ആയ അവർക്ക് അപ്പം മ്മള് വീട്ടില് ഭക്ഷണം ഇണ്ടാക്കണില്ലെ അങ്ങനെ തന്നല്ലേ ഇവർക്ക് എല്ലാ ദിവസവും ഒരേ പോലെ പറ്റൂലല്ലോ പിന്നെ-
എന്തുവ ചെറുപയർ വച്ചിട്ട് സ്കൂള് ഉണ്ടാകൂലെ നമ്മളൊക്കെ പോണ കാല തക്കെ ഇപ്പം പിന്നെ ഉം
അത് ആത് എരിച്ച് -
ഉം പരിപ്പിന്റെ ഓർമില്ല്യ ആഹ് ചൊന്ത കടലയും എന്താ ചെറു പയറും
ഉം ആ ഞാനും സ്കൂ സ്കൂൾ പോ ഉം പക്ഷെ അന്നേ ഞാനല്ല അത്- ഓ അത് രസ്സാണ് ഒരു പ്രാവശ്യം ഫുഡ് വാങ്ങി കഴിങ്ങാണ്ട് പിന്നെ അത് കഴിഞ്ഞിങ്ങാണ്ട് പിന്നീരൺ എന്നിട്ടും വാങ്ങാൻ വേണ്ടി പൊവ്വേ അതാ രസം രണ്ടാം വട്ടം വാങ്ങാൻ പോവും എന്നട്ട് ആ ചെമ്പിന്റെ ചുറ്റും നിക്കുന്നു എന്നിട്ട് എന്തെയ്യണ്ടാക അത് ഇങ്ങോട്ട് എല്ലാരും കൂടി കൂടിക്കെടന്ന് കെടന്ന് മറിഞ്ഞ് പാത്രത്തിക്ക് പോയി അത് മതിയ അതിൽ അതില് ഇല്ല്യാരുന്നു കിട്ടാൻ
നല്ല രസാണ് ന്ന് അറിയാം കിട്ടിയാലും ഇപ്പം അങ്ങനെ കാണിക്കല്ല് സ്കൂളിലൊന്നും
ഉം ഇപ്പൊ കാലത്ത് ശെരിക്കിനും അവർക്ക് വര വരി വരിയായിട്ട് നിർത്തിയിട്ട് ഓരോ ക്ലാസിന്റെ മുന്നില് പാത്ര - ത്രം കൊണ്ടുപോയി നിൽക്കും വെച്ചിട്ട് ഓരോരുത്തർക്ക് വെളമ്പി കൊടുക്കും
ആ അത് സുഖങ്ങട്ട് ആഹ് ആഹ് ആഹ് എന്നാലും കുട്ടിയക്ക് മടിയാണ് വാങ്ങാനിട്ടോ വരിക്കണ്ന്ന് പറഞ്ഞിങ്ങാണ്ടേ ഉം
ആ വല്ലിയ കുട്ടിയൾക്കും മടിയായിക്കാരും
ആ അത് ഇപ്രാശം ഉം ആ ആ അല്ല പിന്നെ ഓരെട്ത്ത് ഒറ്റക്കവിടെ പോയി വായിക്കണം തോന്നണുണ്ട് അല്ല വല്ലിയ കുട്ടികളൊക്കെ അവിടെ പോയി വാങ്ങിക്കണന്ന് പറുവാ
ആ അയ്ന് ഹൈസ്കൂളിൽ എത്തുമ്പോം കുട്ടികൾക്ക് ഒമ്പതാം ക്ലാസ് ചെറിയേയുള്ള കുട്ടികൾക്ക് ഫുഡ്ട്ടോള്ളു ഭക്ഷണം കിട്ടോള്ളു പത്താം ക്ലാസ്ന്ന് കിട്ടൂലല്ലോ
ഇവള് പോണ സ്കൂള്ണ്ട് വല്ല്യ മോൻ പോണ സ്കൂള്ല്ണ്ട് അ മീറ്റിങ്ങ് ഉണ്ട് അപ്പൊ പറഞ്ഞീ പത്ത് വര് ഇവിടെ ഫുഡ് കൊടുക്കും പക്ഷേ ഗവൺമെൻ്റതില് ഒമ്പതോ എട്ടോക്കെ വരേള്ളു
ആ അല്ല ആ ഗവൺ മ്മ് ആ ഗവൺമെൻ്റ് സ്കൂള് ശരിക്ക്നും ഒര്കെ ല്ലാ ആ പുസ്തകം ഇതൊക്ക കൊടുക്ക് ണത് എട്ട് എട്ടാക്ലാസ് വരേയാണല്ലോ പി ആ ഒമ്പത് മുതല് ഇല്ല്യ ഒമ്പത് മുതല് കുട്ടികള് പുസ്തകം വേറെ വാങ്ങണം പക്ഷെ ഇവിടെ പിന്നെ ചെലേസ് സ്കൂൾക്കാരങ്ങനെ പീട്ടിയൊക്കെ തായ്ക്കണ്ടേ അയിലെടപെട്
ആ അങ്ങനെതെന്നേണ് ആ അങനാവുമ്പ സുഖാണ് ആപറിയാണ്ടൊ ആ അതെന്നെ മറ്റമ്മള് രാവിലെയാമൊരു ഒകെ എലെ കൂട്ടാന്കള് പറ്റൂല്ല ആ ഒകെപാടൊര് കെതിയേടാണ് മ്മ് സുഖാണ് സ്കൂൾ ണ്ടായാല് പക്ഷെ അവര് വാങ്ങി
മ്മ് മ്മ് രാവിലെ കൊട്തയക്ണ ഫുഡല്ലെ അത് തണ് ക്കാണ് ഉച്ചക് ഓല് കയ് ക്കാനാവുമ്പത്തിന് മ്മ് ആ മഴൊകാവുമ്പൊ പറ്റൂല പിന്നെപോല് വാങ്ങി കഴിച ഞ് പ്പം കോണ്ടൊവാണെങ്കിലും എത്ര കൊർചേ ഓല് കൊണ്ടൊ വോള്ളൂന്നൊ ഇഞ് ഇത്തിരോളം കയിക്കാണെങ്കിലും അങനെ തന്നെ ഓര്കൊന്നും അയിനാവൂല ഓര്കൊകെ നല്ല നല്ല ചിക്കനോ ബീഫോ ഫ്രൈ കളൊക്കെണ്ടെങ്കി ആ അപ്പം ചോറ് രണ്ട്റാശ്യും മൂന്ന്റാശ്യും ഒകെ വാണ്ടിയെ രും
ഇപ്പന്ന് ഒരാൾ കൊണ്ടോയത് സ്പെഷലേനിയു ബിരിയാണിണ്ടാ യീനി അപ്പത് കൊണ്ടൊപ്പം ഇന്ന് വെന്ന്ട്ടറിയാണ് ച്ച് കൊർചൂടിം ചോറ് കൊണ്ടൊയാ മത്യേനിന്ന് മറ്റെ കൊർച് മതി കൊർച്മതി കൊർച്മതിന്നർഞാണ്ട് അങ്ങനെ കാട്ടല് അപ്പോത്തൊക്കെ ആവുമ്പോൾ ഓൽക് മ്മ് പോകുംന്നറിയേ ഏന്നുപ്പം ബീഫ് കും
ആ അതൊന്നുപെല്ലാ ദിവസ് നടക്ണ കേസല്ലല്ലൊ ഇതൊന്നും എപ്പഴെങ്കിലൊകെല്ലെ നമ്മുക്ക് അതെ നടകോള്ളു എന്നുപ്പം സ്പെഷലായിട്ടാണ്ടാക്കൊന്നുല്ലല്ലോ അമ്മള് സാധാരണക്കാരല്ലേ അങ്ങനിണ്ടല്ലൊ ഒന്ന് ആ അത് ഒരിക്കതല്ല ഒരിക്കും ഇല്ലാത്ത കാര്യം ഒരിക്കറിയില്ലല്ലോ അവർക്ക് എന്ത് ചോദിച്ചാലും നമ്മള് കൊടുത്ത്ന ശീലക്കണതല്ലേ അവർക്ക്ല്ലാന്ന് പറഞ്ഞാ അവർക്ക്റിയില്ല അതന്നെ ഉം
പിന്നെ എന്താ കാലസ് അതൊക്കെ ഇവിടെങ്ങനെ
കലസ്ഥ മഴയാണ് മഴയാണ് പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കുറവുണ്ട് രാവിലൊക്കെ നല്ല മഴയായിരുന്നു മഴ ഉം നിനക്ക് അവിടെ മഴ ഉണ്ടോ
ആ അപ്പം ഇല്ല ഉണ്ടായി ഇന്ന് നേരം വെ ളുത്തപ്പാളെ മഴ തന്നെ ഇപ്പ മഴക്കാലമായി മറ്റു ജൂണ് ഉ ഇത
ജൂണായി സ്കൂള് തുറന്ന മഴക്കാലംന്നല്ലേ പറയല ആദ്യ പക്ഷെ ആ ഒരുത് വന്നിട്ടില്ല ആ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ മഴ തന്നെയാണ് എന്നാലും കൊഴപ്പില്ല ഉം ആ മഴ അല്ലേ മഴ പെയ്യും നീ രണ്ടു ദിവസം കൊണ്ടൊക്കെങ്ങണ്ട് തുടക്കം വെച്ചിട്ടല്ലേള്ളൂ ഞാനാണീ കൊറച്ച് തേ ഉം കൊറച്ച് തേങ്ങ വെ വെട്ടിച്ചു ഇത്രയും ദിവസം നിന്നാണ്ട് ആ പക്ഷെ കുഴപ്പില്ല കേടുമ്ന്ന് പോയ്ക്ക്ണ് ഇന്നാലും ക്ക് ഒരു ര വെയിലും കൂടെ ഒക്കെ കിട്ടണം ഇന്നാലും ക്കെ ശരിയാവും ഇപ്പോ പി പിന്നെ എന്താ പറയയാ ഇല്ലെങ്കിനി ഇവിടെ മില്ല് കൊണ്ട് കൊടുക്കും കൊടുക്കണം എന്നാൽ പിന്നെ ഒരു ഇതാക്കി തന്നോ പക്ഷെ കൊടുത്താൽച്ചാ അയ്ന് എക്സ്ട്രാ പൈസ കൊടുക്കും ണ്ടിരും ഓല് ചൂടാക്കിട്ടൊക്കെ ഒന്ന് ആട്ടിത്തരും ആ പിന്നെന്താന്നാ വേറെ പ്രത്യേകിച്ച ഒന്നുംല്ലല്ലോ പിന്നെ വിളിക്കാട്ടോ ശരിട്ടോ ഓക്കെ പ്രോത്സാഹിപ്പിക്കും